ഓ
ആഹ് കേൾക്ക്ണ്ടോ
കേൾക്കാവു
ആഹ് കേക്കാം
എവിടെന്നാ വിളിക്കണെ
ഹലോ
എവിടെന്നാ വിളിക്കണേ
ഏഹ് കേൾക്ക്ണ്ടോ
ആഹ്
ആഹ് എന്ത വിശേഷം
ഹലോ
ആഹ് എന്താ വിശേഷം
സുഖായിട്ടിരിക്ണു
മഴ ഉണ്ടോ അവിടെ
ഇല്ല ഞാൻ ബാംഗ്ലൂരിലാ
ഉം ആഹ് ശരി അവിടെ മഴയുണ്ടോ
ങ്ങളെവിടെയ
പിന്നെ മഴയുണ്ടോ ഭക്ഷണം കഴിച്ചോ?
ഇല്ല ഇവിടെ മഴയില്ല ഭക്ഷണം കഴിച്ചില്ല
ഏയ് കഴിക്കാനായിട്ടില്ലേ
ഞാൻ പൊറത്തുന്ന മേടിക്കണെ
ആഹ് ആഹ്
കേട്ടില്ല
ആ
വീട്ടില് അമ്മണ്ട് പപ്പണ്ട് ഗ്രാൻഡ് പേരന്റ്സുണ്ട് ഒരു ചേച്ചി ഉണ്ട് നഴ്സിങ്ങിന് പടിക്ക
ആ നീയോ എന്താ പടിക്ക്ണത്
ഞാനും നഴ്സിങ് പഠിക്കാ
ആ എത്ര വർഷ
രണ്ടാമത്തെ വർഷം
ആ അവടെ ഫ്രണ്ട്സൊക്കെ ണ്ടോ
ആ ഉണ്ട് ണ്ട് ണ്ട്
ആ ആ അത് ശെരി പിന്നെ ഭഷ ഭക്ഷണം ഭക്ഷണം കയ്ച്ചോ
ഇല്ല ല്ല പൊർ
ഏ ക്ലാ ക്ലാസിലെത്ര പിള്ളേര
എൺപത്
എൺപത് പിള്ളാരോ
ആ
ആ അത്രൊക്കെണ്ടോ ഇപ്പോ ഓരോ ബാച്ചായിട്ടല്ലേ
ഫുഡ് കഴിച്ചോന്ന്
ഇല്ല ല്ല കഴിച്ചിട്ടില്ല
ആ
ബാച്ചായിട്ടല്ലേ ചെയ്യ്ന്നത്
ടോട്ടലെത്ര ഉണ്ടന്നറിയില്ല ഞങ്ങള് രണ്ട് ബാച്ചൊണ്ട് ഒരു ബാച്ചില് എഴുപത്
ആ അത് ഹോസ്റ്റല്ലാണോ
ആ ഹോസ്റ്റല്ല
ഓ ഫീസൊക്കെത്രെ
ഒരിയറ് രണ്ട്
ആ രണ്ടോ സെമ്മ് അങ്ങനെ ഓരോ സെമ്മായിട്ട് അങ്ങനല്ലേ
ആ ഒരു വർഷം രണ്ട് സെമ്മ്
ആ രണ്ട് സെമ്മ്
ആ
ആ ഹോസ്റ്റൽഫീ എത്രെ
ഹോസ്റ്റൽ ഫീ നുപ്പത്തഞ്ച്
ഏ ആ വർഷത്ത്
ആ വർഷത്ത്
ആ അങ്ങനെ കൊട്ക്ക്ണത് വർഷത്തിലാ കൊട്ക്ക്ണെ ആ ന്താ സ്കോളർഷിപ്പും കിട്ട്യോ
ഇല്ലില്ല അല്ലാണ്ടാ
ആ സ്കോളർഷിപ്പ് കിട്ടൂലാ
ഇല്ല അത് നോക്കില്ല ഇവിടങ്ങനെ സ്കോളർഷിപ്പ് കിട്ടത്തില്ലെന്ന് തോന്നുന്നു
ഇല്ലേ ഉം ന്ന് ഇന്നെന്താ കോളേജ് ലീവാ
ആ എക്സാം കഴിഞ്ഞേള്ളൂ അപ്പം ലീവാ
ആ അപ്പൊ നാട്ടിലേക്ക് വന്നൂടെ ആ
ഇല്ല വിടുന്നില്ല
ആ അത് ശെരി എങ്ങനേ ട്രെയിന് ആ ഒരു വർഷാവുമ്പോ ട്രെയിനി ആവോ ഇത് എന്താത് ന്റൻഷിപ്പൊ കിട്ടൊ
ആ ഫോർത്ത് യർല് ആറ് മാസം ഇവടെ സ് കോളേജി പഠിക്കണം
ആഹ് ആഹ് ആഹ്
ഈ വർഷം പോസ്റ്റിങ ഉണ്ട്
ആഹ് ഹ ഹ
അങ്ങനെ ഒള്ളു അത് കഴിയുമ്പം നമുക്ക് പോവാം ഉം
ഉ വേറെന്ത ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒരു ബിസിനസ് ഉണ്ട്
ആഹ്
വീട്ടിലാണ് ബിസിനസ്സ് തൊടങ്ങിട്ടുണ്ട് ഡയമണ്ട് ലൈഫ് പറഞ്ഞ ബിസിനസ് ഉണ്ട് അതില് പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് എടുക്ക്അ
ഉം കുട്ടികളുടെ ഫോട്ടോയാണോ ഡീപ്പീലിട്ടേക്കണേ?
ആ കുട്ടികള്ടെ ഫോട്ടോ എനിക്ക് മൂന്ന് മൂന്ന് പിള്ളേരാണ് വല്യ ഏ ഹ് വെല്ല്യ കുട്ടി എഞ്ചിനീയറിന് പഠിച്ച് അവന് ജോലിയായി രണ്ടാ ആണ് ഒരു പെണ്ണുഅ
ആണോ?
രണ്ടാമത്തെ മോന് സോ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് അവിടെ ആഫ്രിക്കേലാണ്
ആഹ്
അവിടെ ട്രെയിനി ആയിട്ട് ആറു മാസത്തെ കോഴ്സില് അങ്ങനെ വർക്ക് ചെയ്ത് അ ജനു അടുത്ത മാസം വരും പിന്നെ മൂന്നാമത്തെ എട്ടാം ക്ലാസി പഠിക്കിന്ന് ഉം പെൺകുട്ടി ആഹ് പോയി ആ ഇന്ന് ക്‌ളാസുണ്ട്
ആഹ് ആ നാട്ടിലെവിടെയാ?
ഉം പിന്നെ വേറെന്ത വിശേഷം?
ഊം
വിശേഷം ഒന്നൂല്ല
ഏഹ് ഈ ഈ പിന്നെ ദിൽക്കാണോ ഞാൻ നമ്പറ് അയച്ചത്
ആ അതെ അതെ അതെ
ആ് ഞാൻ പറയണ്ടേ പിന്നെ എന്താ അപ്പോ മോന് വല്യേ മോന് ഇവിടേണ് ചെന്നൈയിലാണ്
ഊം
അങ്ങനെ അങ്ങനെ പോണു ആ കൊറേയി ഇപ്പൊ ഒരു മാസായി കഴി അല്ല മോ പെരുന്നാൾന് വന്നതാ
ആആ
ഊം പെരുന്നാൾന് വന്ന് പോയത് പിന്നെ ഓന്റെ പഠിപ്പിന്റെ ഭാഗായിട്ടല്ല ഓരോ കോളേജ്ന്ന് കിട്ടിയതാ ആ ജോലി ബാംഗ്ലൂരു ഒക്കെ നോക്കണ്ട് ജോലിക്ക്
ആ
സോഫ്റ്റ്വെയർ ആഹ സോഫ്റ്റ്വെയർ എഞ്ചിനിയറാ
ആഹ
ബീടെക്
ആ ഓക്കെ ഓക്കെ
ഉംഊം അപ്പൊ അവ പഠിച്ചു കഴിഞ്ഞു അവ സേ പരീക്ഷ ഉണ്ടായിരുന്നു രണ്ട് അത്പ്പെഴ്തി ആ എഴുതി ഇപ്പ എഴുതീട്ട്ണ്ട്
ആ ആ ശരി ശരി
അപ്പൊ അത് കഴിഞ് അയിന്റെ സർട്ടിക്കറ്റ്ക്കെ കിട്ടാ കൊറേ എത്ര വർഷം ആവുവല്ലെ
ആ സമയം ഇടുക്കും
ആഹ സമയെട്ക്കും അപ്പൊ എന്ത സി എ സി എ ഇണ്ടാക്കിട്ട് അതിന്റെ സർട്ടിഫിക്കററ്റാൾ ങ്ങനെ അയച്ചു കൊടുക്കാപറഞ്ഞു അവര് കമ്പനി കമ്പനിക്കാര് ആ ബാംഗ്ലൂർന്ന്
ആഹ്
ആ അപ്പൊ അത് അയചൊട്ത്തിട്ടുണ്ട് ഞ്ഞി അവര് പറയും എന്താന്ന്ള്ളേ
ഉം ആഹഹ അപ്പൊ ഇപ്പ ചെന്നൈ തന്നെയാ
ഓ ആ ചെന്നൈലെന്നെ ചെന്നൈൽന്നെ ആ ഒരു കോളേജ്ന്ന് തിരുവന്തുര്ത്താണ് പഠിച്ചത്
ആഹ്
ഊം ബടെ എന്താ തിരുവന്തുരം മാർത്താണ്ഡം അവടെ അത് തമിഴ്നാട് ബാതാണല്ലോ അപ്പൊ അവര് ചെന്നൈല്ന്ന് ഒരു ജോലിക്ക് കയറ്റി ആ കോളേജിൽന്ന് തന്നെ അവന്റെ പഠിപ്പിന്റെ ഭാഗായിട്ടല്ല എക്സ്പീരിയൻസ്. ണ്ടാവാന്.
ആഹ്
അയിന് ജോലിക്ക് അവ്ടെ കയറ്റിയിട്ടുണ്ട് പിന്നെ ഓന് ഇങ്ങട്ടന്നെ പോരാണ്ന്നർഞപ്പോ ങ് ഇതിന്റെറെ ഓന്റെ പഠിപ്പിന്റെ ഭാഗയിട്ട് സി എ ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ബാംഗ്ലൂരില് ചോദിച്ചിട്ടുണ്ട്. അവിട അ പറയാറ വേറെന്തവാ ഫുഡ് രാവിലെ എങ്ങനെ ഫുഡ് കഴിക്ക എന്തൊക്കെ ഫുഡ് ഇണ്ടാവ
മെസ്സി ഫുഡ് കിട്ടുന്നുണ്ട് പക്ഷേ അത് കൊള്ളൂല്ല അപ്പ നമ്മള് ഹോട്ടസ് മേടിക്കും അപ്പൊ ഉണ്ടാക്കും.
ഇവനും ഹോസ്റ്റലിൽ നിന്നപ്പോളേ. അവിടെ അവിടെ സെമ്മിന് ഇത് സമ്മിന് ഇരുപത്തയ്യായിരാണ്. അപ്പൊ രണ്ട് സമവർഷത്തില് പിന്നെ ഹോസ്റ്റലില് അയ്യായിരം. അപ്പൊ ഹോസ്റ്റലില് ഫുഡൊക്കെ ഉ ആഹ ഫുഡ്
ആഹ്
ഫുഡൊക്കെ ശരില്ലന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവര് പിന്നെ ശരിയാക്കി.
ഫുഡോക്കെ നല്ലതാക്കിന്ന് വേറെോ ആഹ് ഇവരെ നിങ്ങളത് കോളേജിന്റെ ഭാഗമായിട്ടാണോ ഹോസ്റ്റല്?
ആ അതെ അതെ അള്ള അല്ല കോളേജിന്റെ ഭാഗമാണ്.
ആഹ് ആഹ് ശരി ഉ ഇത് അവർതും കോളേജിന്റെ ഭാഗമായിട്ട് തന്നെ കോളേജ് കുറച്ച് മേലെയാണ് താഴത്താണ് ഹോസ്റ്റല്.
ആഹ്
പുറത്തൊന്നും വിടൂല.
ആഹ്
പുറത്തു വിടൂല അപ്പൊ ഹോസ്റ്റലന്ന് ഒരു രണ്ട വർഷം കഴിച്ചിട്ട് ഹോസ്റ്റലന്ന് മാറാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോ അവര് അയച്ചില്ല. കൊറച്ചു പിള്ളോര്ത് ചെന്നട്ട് ചോയിചോക്കി. ഹോസ്റ്റലന്ന് മാറണംന്ന് പറഞ്ഞിട്ട് ആഹ് രണ്ട വർഷം കഴിഞ്ഞപ്പോ ഫുഡിന്റെ ഭാഗമായിട്ട് തന്നെ പൊറത്ത് പുറത്തും പേടിയാണ് പുറത്ത് നിർത്തിയാലും പേടിയാണ് എങ്ങടെങ്കിലും പോകുന്നുള്ള ആഹ് ഒരു പേടിയുണ്ട് അപ്പൊ എന്തായാലും പുറത്തത്തെ അവരന്നെ ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്റ്റലില് അല കോളേജിൽ ചോദിച്ചപ്പോൾ അവര് വീട്ടില്ല.
ഉ
ഹോസ്റ്റല നിൽക്കണന്ന് പറഞ്ഞ പിന്നെ ആഹ് വർഷം പൂർത്തിയാക്കി നാലു വർഷം കഴിഞ്ഞ്.
ആഹ് ഇവിടെ കഴിച്ചിട്ട് ലൂസ് മോഷൻ ശർദിക്കെയ അപ്പൊ ഞമ്മളിപ്പോ അവിടന്ന് കഴിക്കുന്നില്ല.
ആഹ് ആഹ് അപ്പൊ വേറെ ഫുഡ് ആഹ് ചെയുവരിക്കും അല്ല
രാവിലെ ഓട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കോ ഉച്ചയ്ക്ക് പുറത്തൊന്നും മേടിക്കും വയ്യിട്ട് പിന്നേ കഴിക്കാറില്ല.
ആഹ് വെള്ളക്കെ നല്ലോണം കുടിച്ചൊണ്ട് തള പ്പിച്ചറിയ വെള്ളം കുടിക്കുയുണ്ട്.
ഹെൽത്തിന്റെ ആണോ അതോ ഫുഡിന്റെ ആണോ അറിയത്തില്ല.
ആഹ് ആഹ് ശരി നല്ല ഭക്ഷണം കഴിച്ചു ച്ചിട് വെള്ളം നല്ല കുടിച്ചൽ മതി. അവിടെ മഴണ്ടോ എങ്ങനെ കാലാവസ്ഥ?
മഴയില്ല.
ആഹ് ആഹ് എപ്പഴാ ടൈമ് കോളേജ് കോളേജില് ഏഹ്
ഇവിടെ എപ്പോഴും തണുപാന്ന് പറഞ്ഞോ?
അതെ ആഹ് ആഹ് ശരി
കോളേജില് രാവിലെ ഒമ്ബത് മണി തൊട്ട് നാലര വരെ.
ആഹ് ന്നാ ശെരിയാ ഞൻ വിളിക്കാ.
ആഹ് ശരി ശരി
ഒക്ക
ഉം ഉം